അഹ്
കേക്ക്ന്നില്ലേ?
ആ കേക്ക്ന്ന്ണ്ട്. കേക്ക്ന്നോ?
ആഹ്
സുഖാണോ?
ആ സുഖന്നെ.
ആഹ് എന്ത് ചെയ്യുവാ? ഹലോ ഹലോ
ആഹ് കേക്ക്ന്നില്ലേ?
കേക്ക്ന്നുണ്ടോ?
ആഹ് കേക്ക്ന്നുണ്ട്. എന്തല്ലാ?
ആഹ് എന്ത് ചെയ്യുവാ?
ഞാന് ഫോൺല് കളിക്ക്ന്ന്.
ആഹ് ഫുഡൊക്
ഇങ്ങള് ഇല്ല കഴിച്ചിക്കില്ല. കഴിക്കണ
ഉം
ഇങ്ങള് ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ലില്ലില്ല
ഏഹ് നല്ല ലേറ്റാവോ ഫുഡ്ഡഴിക്കാന്?
ആഹ് ഒമ്പത് മണിയൊക്കെയാവും. ഒമ്പത് മണിയൊക്കെ കഴിയും കഴിക്കാൻ. കഴിയും ഒമ്പത് മണിക്കെ കഴിയും.
ഏഹ് എന്ത് ഫുഡ്ണ്ടാക്കിയെ ഇന്ന്? ഭക്ഷണണ്ടാക്കിയെ?
ഇന്ന് ഈഹ് മറ്റേ ഈഹ് കപ്പ വേവിച്ചതും ബീഫ് കറി
ഓഹ്. കപ്പാ മീൻസ് മറ്റേ ഇതല്ലേ, പൂളയോ അങ്ങനെ എന്തോ?
മറ്റേ മ ആഹ് മര മരച്ചീനി
അ ആ ആ
അവിടെ എന്താ പറയ്ന്നേ?
അയ്ന് പൂള
ആഹ്
ആഹ് വെക്കേഷനൊക്കെ എങ്ങനെണ്ടായിരുന്നു?
കൊഴപ്പില്ലായിരുന്നു.
ഏടെങ്കിലൊക്കെ പോയാ?
ഇല്ല എങ്ങും പോയില്ല. പിന്നെ റിലേറ്റീവിന്റെ മാരേജുണ്ടായിരുന്നു. പ്പതിന്റെ തെരക് ക്കും കാര്യങ്ങളൊക്കെ ആയിര്ന്ന്.
ഏ ന്നിട്ട് കൈഞ്ഞോ കല്യാണം
മ്
കല്യാണം കഴിഞ്ഞ ന്നിറ്റ്
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു മെയ് പത്താം തീയതി ആയിരുന്നു കഴിഞ്ഞു.
കല്യാണൊക്കെ കഴിഞ്ഞന്നിറ്റ്
മ് കഴിഞ്ഞു കഴിഞ്ഞു
എങ്ങെ ണ്ടായിര്ന്നു
അടിപൊളി കൽ അടിപൊളിയായിരുന്നു
വിഷു ഒക്കെ എങ്ങനെ ണ്ടായിര്ന്നു അതും ങ്ങനെ തന്നെ പോയ മാരേജിന്റെ കാര്യം
വിഷ് ആ വിഷു അത് വിഷു ഏപ്രിൽ ആര്ന്നു കൊഴപ്പ ഇല്ലാര്ന്നു.
ഹലോ കേക്കാ പാടില്ലേ
ആ കേക്കാം കേക്കാം ആ കേക്കാം
ആ വിഷൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു.
കൊഴപ്പവില്ലായിര്ന്നു എന്നും പോവ്ന്ന് സാധാ രീതി ആ
മഴയെല്ലാം ഇണ്ടെയ്നോ?
ആ മഴയൊൺ
മഴണ്ടോ അവ്ടെ പെയ്യ്ന്ന്ണ്ടോ?
ആ മ് ഇപ്പ തോന്ന് മുമ്പ് ഭയങ്കര മഴയായ്ര്ന്ന് ഇപ്പ തോന്നാ
ഉം
അവിടെ മഴയുണ്ടോ
ഇന്നും മഴ പെയ്ത്ക്കെന്നെഇല്ല ഇന്നലെല്ലാം നല്ല മഴന്നെ
ആ
ഇന്നും മഴ ഉം ഇഞ്‌പ്പം നാളെ ഇയ്യ്ന്റെ എര്ട്ടി വെ വെര്ണ്ടാവും
ഉം ഇവടെ ഇഞ്ഞ്പ്പം നാ വെളുപ്പിനെ ആവ്മ്പേ തൊടങ്ങും മഴ
ആ ഇവിടെ എന്നും അങ്ങനെയെന്നെ ഇണ്ടാവല് ഇന്ന് മോർണിങ്ങും പേയ്തിട്ടില്ല അല്ലെല് ഞാന്ള്ള കറക്റ്റ് കോളേജ് പോവാനേരത്ത് പെരുംമഴ അതേപോലെ വിട്ട് വരുമ്പോളും അതെ പോലെന്നെ
മ് എന്ത് ആ ഡിഗ്രി ആണോ
ഞാ പോളിടെക്നിക്ക്
ഇപ്പ എത്രാം വർഷവായി
സെക്കന്റ് ഇയർ
ആ
എന്ന് തേർഡ് ഇയർക്ക്
മ്
ങ്ങൾ പഠിക്കാണോ
ഞാൻ പഠിച്ച് കഴിഞ്ഞു
ഓ വർക്ക് ചെയ്യ്ണോപ്പം
ഇല്ല ഇല്ല ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുവാ
ഈ ഇയറ് കയിഞ്ഞതാ
ആ
ഇനി എന്താപ്ലാന്?
നിർ പ്പം കോച്ചിങ് ക്ലാസ്സിന് വല്ലം പാവനാ ഇല്ല പി ജി എട്ക്ക്ന്നില്ല ഇനിയിപ്പോ കോച്ചിങ് ക്ലാസ്സുയേറ്റ് ഇഞ്ഞ് മുന്നോട്ട് പോനം പോളി എങ്ങനാ ഭയങ്കര അത് പാടാല്ലേ പഠിക്കാൻ
കൊയപ്പല്ല.
ഉം
പഠിക്കുമ്പോലെ പഠിച്ചോക്യേ
ഉം
ഇങ്ങളേതേര്ന്നെട്ത്ത ഡിഗ്രിയില്?
ഞാൻ ഹിസ്റ്ററി.
അതെങ്ങനെ അത് സുഖല്ലെ പഠിക്കാൻ ഹിസ്ട്രി?
ഒത്തിരിയോ പഠിക്കാനുണ്ട് ഒരുപാടുണ്ട് ഹിസ്റ്ററി ഒരുപാടിരുന്നെഴുതണം നമ്മള് കു തിരുന്ന് പ്പം എക്സ് ഹലോ കേക്ക്ന്ന്ണ്ടോ?
ഹലോ?
ഹലോ കേക്ക്ന്ന്ണ്ടോ ഹലോ?
ആ കെട്ടായി പോന്ന്ണ്ടാേ?
ഇല്ല എനിക്ക് കൊഴപ്പൂല്ല
ആ ഇന്നൻക്ക് റേഞ്ചിന്റെ പ്രോബ്ലണ്ടോ എന്താ അറീല്ല നിങ്ങെളെ സൗണ്ട് കറക്റ്റ് കേക്ക്ന്നില്ല.
ആഹ് ഇപ്പ കേക്കുന്നുണ്ടോ?
ആ യിപ്പകേക്ക്ന്ന് എടേല് വെച്ചിട്ട് സ്റ്റെക്കായി കളിക്കുന്നു.
ഒരുപാട്ണ്ട് പഠിക്കാൻ, ഒത്തിരി ഉണ്ട് പഠിക്കൻ. പിന്നെ നമ്ക്ക് എക്സാമൊക്കെ ആവുമ്പം ഒരു എസ് ഏന്ന് പറയെ പതിനഞ്ച് മാർക്കിന്റെ എസ് എന്നൊക്കെ പറയുമ്പോ മൂന്ന് പേപ്പറെങ്കിൽ നമ്മൾ എഴുതണം. അന്നങ്കിലേ പോയിന്റ് ഒക്കെ വേണം അല്ലെങ്കിലവര് മാർ കെന്റെരു തൊര
അൻക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടേയ്നു ഹിസ്റ്ററി പോളിറ്റിക്സെല്ലാം.
ഉം.
ന്നിട്ട് എങ്ങനാ എക്സാമെല്ലാം എങ്ങനെണ്ടായ്നു?
കൊഴപ്പുല്ലാര്ന്നു
റിസൾട്ട് വന്നോ തേർഡ് യിയേർസിന്റെ?
ആഹ വന്നു വന്നു
അത് വന്ന് പബ്ലിഷ് ചെയ്തോ?
ആഹ് പബ്ലിഷ് ചെയ്തു
ഏ ഇതുവരെ ഇതൊന്നും കിട്ടിയില്ല ഉം എന്താ സപ്ലി
ഇല്ല ഇല്ല ഇല്ല
ഇതുവരെ ഒരു സപ്ലി കിട്ടില്ല സംമ്പാണല്ലോ
ഉം
ഇനി പി എസ് സി കോച്ചിങ്നാ നോക്കുന്നെ.
ആഹ വ അതിന് അതാണൊപി എസ് സി ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്
പിന്നെ എന്തൊക്കെയാണ്
പിന്നെ എന്താ ഇനിയിപ്പം ഇനി കോളേജില് ടി സി വന്ന് വാങ്ങാൻ മിസ്സ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് ഇനി വാങ്ങാൻ പോണം.
ഫ്രണ്ട്സിനെല്ലാം മിസ്സാക്ക്ണിലെ
ആ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അവൾമാര് അടുത്ത ഈ മാസം അവൾമാർക്ക് വരാൻ പറ്റത്തില്ല അപ്പം ഒരുത്തികാണെകിൽ മാരേജിന്റെ ഇതൊക്കെയാ തിരക്ക് അപ്പൊ പറഞ്ഞു നമ്മുക്ക് അടുത്ത മാസം പോയി വാങ്ങാന്ന് പറഞ്ഞിട്ടിരിക്കുവാ
ഇങ്ങള് കോളേജിൽ എൻ എസ് എസ് മറ്റേ എൻ സി സി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പോലീസ് കഡക്റ്റ അല്ല സ്റ്റുഡന്റ് പോലീസ് കണ്ടക്റ
ആ എൻ സി സി ഒണ്ടാ ഞങ്ങക്ക് എൻ സി സി എൻ എസ് എസ്
എങ്ങനെ എൻ സി സി ന്റെ എന്തല്ലാ
ഞാൻ ൻ സി സി ക്കില്ല ഞാൻ ൻ സി സിക്ക് ഇല്ല ഹലോ
സിന്ണ്ടോ
എനിക്ക് എൻ എസ് എസ് സിനി കിട് ഞാൻ കേ ക്കുന്നുണ്ട് ഹലോ ഹലോ
ക്ലിയറാകുന്നില്ലേലൊ
പക്ഷെ എനിക്ക് പറയുന്ന ക്ലിയറാ
ഓ
എനിക്ക് പറയുന്ന ക്ലിയറാ
എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്നാല്
ഇപ്പം കേക്കുന്നുണ്ടോ
ആഹ ഇപ്പൊ കേക്കുന്നു
ആ ഞാൻ എൻ എസ് എസിന് ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പിള്ളേര് ഇതായാരുന്നു ഫില്ലായാരുന്നു പിന്നെ എൻ സി സിക്ക് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹൈറ്റും അതൊക്കെ വേണം ന്നെങ്കിലെ കിട്ടത്തോടെ എനിക്ക് ഞാൻ കൊട് ര്ന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല
എൻ എസ് എസ് ന് അങ്ങനെന്തുല്ലല്ലോ
ഇല്ല എൻ എസ് എസ് ന് വന്ന ഈ അഡ്മിഷൻ എടുക്കാൻ വന്ന ടൈമില് പിള്ളേര് പോ അവര് ചോയിച്ചേനെ അങ്ങനെ പിള്ളേർ ഫില്ലായി ആ ന്താ ഫില്ലായി പിന്നെ നമുക്ക് ചേരാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പം അവര്ന്ന് വെച്ചാ നമ്മടെ വീട് എന്റെ വീട്ന്ന് വെച്ചാ കോളേജ് ത്തിരി ദൂര കൂടുതല അപ്പൊ നമുക്ക് ഈ ക്യാമ്പിനും കാര്യങ്ങളൊക്കെ വരണമെങ്കില് ദൂരെ കൂടുതൽ ഉള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര പാടാ വരാനും എടുക്കാനും ഒക്കെ
അങ്ങെ നമ്മള് സെവൻ ഡേയ്സ് ക്യാമ്പല്ലെണ്ടാവാ അതിനെ ഒരു സ്റ്റേ ക്കേഷം പോല ഒരു സ്കൂള് ഓരോന്നെ ചൂസാക്കുന്നല്ല ആടപ്പത്തിപ്പെടാനെന്താ പേടിളേ
ആ
ഞാൻ എൻ എസ് എസ്സിലുണ്ട് ഞങ്ങളുടെ കൂടെ ത കാസരോട് മംഗലാപുര അ നേരുന്ന കുട്ടളെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്ൽ പഠിക്കുന്ന കുട്ടി എൻ എസ് എസ് സ ഉണ്ടായിരുന്നു
ഉം
അവിടെ വൺ ഡേ ക്യാമ്പ ഒക്കെ അന്നസിക്കുന്നാവ ഈ ലോങ്ങിലോ സ്റ്റുഡന്റ്സിനെല്ലോ
ഉം
ഹലോ
ആഹ കേക്കുന്നുണ്ട്
ഓ ആ ടെൻ മിനിറ്റ്സ്ല്ലേ പറഞ്ഞണ
ആണോ ഹലോ
നിങ്ങളവിടന്ന് കട്ടാക്കിക്കോ
ആ ഓക്കെ ആ കേക്കുന്നുണ്ട് കേ ക്ക് ന്നൊണ്ട്
എല്ലാം ഓക്കെ